ഹലോ ആ കേൾക്ക്ന്നിലെ
അലോ
ഹലോ കേക്ക്ണ്ട
ആ കേൾക്ക്ണില്ലേ
ആഹ് ഇണ്ട് ഇണ്ട്
ആ പണിയൊക്കെ കഴിഞ്ഞോ?
ഓ പണി ഒക്കെ ക്കഴിഞ്ഞ് അവിടെ?
വോളിയം ഇല്ലല്ലോ തീരെ വോളിയം കേൾക്കുന്നില്ലല്ലോ?
കേക്ണില്ല റേഞ്ച് ഷ്യൂ ഉണ്ടാവോ?
ഇല്ല തീരെ സൗണ്ട് ഇല്ല-
കൊറവായിട്ടാ അതോ റേഞ്ചിന്റെ ഇതാണോ എന്താണ്?
സൗണ്ട് ആ ഹലോ-
ആഹ് ഇങ്ങള് ഹെഡ് സെറ്റ് വെച്ച്ക്ണാ?
ഇല്ല-
ഏ എന്താണാവോ? അറിയത്തില്ല-
ആ ആ ഞാൻ നോർമലായിട്ട് ഹെഡ് സെറ്റ് ഇതക്കാണ്ടാണ് സംസാരിക്കുന്നത്
ഉം അല്ലെ ചിലപ്പോ ഹെഡ് സെറ്റ് വെച്ച് അങ്ങനെ സൗണ്ടിന് ഇതുണ്ടാവില്ല അതാ ചോയിച്ചേ
ആഹ് ആഹ് പണിയൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു അവിടെ പണി കഴിഞ്ഞാ ഏഹ്
ഒരു മിന്റ് അവിടെ വോളിയത്തിന്റെ എന്തേലും പ്രശ്നം ഉണ്ടോ
ഇല്ലല്ലോ അറിയില്ല
ആഹ് ഇപ്പൊ കേക്കണ്ട് ഇപ്പൊ ചെറുത്
ന്നാ റേഞ്ചിന്റെ ന്തങ്കിലും ഇഷ്യൂ ആയിരിക്കും
ആഹ് മഴക്കെ പെയ്തല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ സിഗ റേഞ്ചിന്റെക്കെ പ്രശ്നം കൊണ്ടേക്കും
അവിടെ മഴ ഇണ്ടാ
ആഹ് ഇപ്പൊ ഒന്ന് ഇങ്ങനെ ചോർന്നക്കണ് നേരത്തെ നല്ല മഴയും കാറ്റും ആയിരുന്നു
ആഹ് ഇവടിം ഇതന്നെ അവസ്ഥ രാവിലെ നല്ല മഴ പെയ്ത് പോയി ആ ഫുഡ്ക്കെ ആയി
ആഹ്
ഫുഡ് ആയോ
ആഹ് ഫുഡ് ഇതാ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു കറി വെക്കാന്
എന്താണ് ഇന്ന് എന്താ സ്പെഷ്യൽ കുമ്പളങ്ങ അരിഞ്ഞ് വെചക്കണ്‌ ഇനി കറി വെക്കണം തേങ്ങ അരക്കലാ ഇന്നിട്ട് വാണം അടിച്ചോരി തൊടക്കാന് അങ്ങനത്തെ പണികളൊക്കെ ഇണ്ട് ഏഹ് തൊട്ങ്ങണൊള്ളു ഏഹ്
ഉം അത് കൊറച്ചേരം ഒന്ന് അങ്ങനെ അവിടെ ഇര് ക്കും ആഹ് ഇരന്ന് പോയാ പിന്നെ പൊന്തി കിട്ടാനാണ് പണി
അയ്ലിടയില് ഫോണും കൂടി ഇരന്ന് കണ്ടാ നോക്കണ്ട
ആഹ് അയിന്റെ എടേല് ഫോണ് കൈ കൊണ്ട് തൊട്ടാ പിന്നെ അങ്ങനെ അവിടെ ഇരന്ന് പോകും ഞമ്മള്
അയഞ്ഞി വൈകുന്നേരം വരെ ആയാലും അറിയില്ല ചാർജ് തീരണണവരെ ഉണ്ടാവും
ഫോണ് ഫോണ് ഫോൺ കയ്യിലെടുത്ത് വൈകുന്നേരം വരെ ആ ഇരിത്തം ഇരിക്കുന്നേ
ആഹ് അയ്രിക്കും കുട്ടികളെ പറയണ മാതിരി തന്നെ ഞമ്മളും ഞമ്മള കയ്യിൽ ഫോൺ കിട്ടി ട്ടിയ അവിടെ അങ്ങനെ ഇരുന്ന് പോകും
ഉം ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല ന്നിട്ട് കുട്ടികളെ ഭയങ്കര വാശിക്കാരാന്ന് പറയും ഫോണിന് അത് കുട്ടിയാള് ഒക്കെ പോയോ ഒരു കുട്ടി ഒള്ളൂ അംഗനവാടിയിലാ
ഉം ആഹ്
ഉം ഓനെ കൊണ്ടെയ്കിന്ന് ഓന് അംഗനവാടിയില് പതി മൂന്നര വയ്സ് ആ മൂന്നേ മുക്കാല് ആ നാല് വയസ് ആകാനായി
ഉം എന്നിട്ട് അംഗനവാടീ കൊണ്ടാക്കിയോ
ആ കൊണ്ടോയാക്കി അപ്പൊ പിന്നെ കൊണ്ടയാക്കുമ്പോപിന്നേ നോക്കിട്ട് കാര്യം ഇല്ല ഇവിടെ നിക്കണകാട്ടിൻ നല്ലത് അവിടെ നിക്കണെ
ആഹ് ഞാനുണ്ട് മോളതരെ കൊണ്ടാക്കിട്ടില്ല മൂന്ന് വയസ്സ് കഴിഞ്ഞു
ഇവൻക്ക് നാലാവാനായി അട്ത്ത മാസം നാലാവും
ഇന്ന് കൊണ്ടാക്കും നാളെ കൊണ്ടാക്കും പർഞ്ഞിങ്ങനെ ഞാനെന്നെ നേ ഒന്നാമത് മയ ഇബ്ടന്ന് കൊറേ
ആഹ് ഇവടേം അതെന്നെ നല്ല കാടും തൊക്കെണ്ട് റോ
അപ പിന്നെ ഓളെ ഫസ്റ്റ് ആയിട്ട് കൊണ്ടാക്കുമ്പോ പിന്നെ ഞാൻ തന്നെ ഒപ്പം പോണ്ടേ പോയൊന്ന് ഇ
എത്തി ശീലാക്കണ്ടെ അഅ്ങ്ങനെ ഒരു മാസം പിടിക്കു ന്റെ പ്പളും കരച്ചില് നിർന്നില്ല ഒന്നാം തീയ് കൊണ്ടച്ച്ന്
ത്താത ന്ന് മുയുവൻ കയയട്ടെ ന്ന്ട്ട് പിന്നാട്ട് കൊണ്ടാ ക്ക വേനൽക്കൊകാണ് ങ്ങന കൊണ്ടാക്കാത്തോളം നിന്നോട്ടെ അതും വിചാരിക്കും ചെൽപം ചെൽപ്പോ ഇവിടുത്തെ പിത്തന കാണുമ്പോ വേം കൊ
നവർമ്പ് നവർമ്പില് കൊണ്ടാക്ക്യാതിയല്ലൊ
ആഹ്
ഉം നിപേ ശിശുദിനൊ അങ്ങനന്തോ ണ്ടല്ലോ നവംബറോ ഡിസംബർ ആഹ് അയിലുണ്ടാക്ക്യാതിയല്ലോ അപ്പൊവു വേനൽക്കാലാവും മയണ്ടാവൂല ആഹ് രണ്ടോസം കഴിഞ്ഞ വേനല് ഉം ആ
തൊന്ന് കൊണ്ടേയാക്കണം കൊണ്ടോയാക്ക്യാലല്ലേ ഒ ക്കും തന്നെ ഉസ്കൂൾക്കൊക്ക പോകുമ്പൊന്നുഷാറാഗോള്ളൂ
ത്ത പ്രാവശ്യം എൽ കെ ജില് ചേർത്തുഓ ആ ഉം ഉം ഇപ്പ
മടിങ്ങനെണ്ടൊ പുഴെ പോകാനൊക്കെ
ഉം വടെ പെരും കരച്ചില് പ്പം ന്നൊക്കെ കര്ഞ്ഞാ പോയത് കുളിക്കാൻ മാറ്റി വരും വേറ ഫുഡൊക്കെ വേണോ? ആഹ് ഫുഡൊക്കായി ഉം
അങ്ങനെ എല്ല എ എങ്ങനെ ങ്ങള് വെ വെ വേറെണോ അല്ലെ കൂട്ടത്തിലാണൊ ല്ലാരൊപ്പാണോ?
എല്ലാരുംന്നർ ഞ്ഞാ മ്മേം പ്പേയ് വേറാരുല്ല മൂത്തച്ചി എളച്ചി അങ്ങനൊന്നില്ല
ഹലോ
ഓ ഹലോ കേക്ക്ണില്ലാ?
ട റേ തില്ലേ സൗണ്ടെന്നല്ല ഞാൻപ്പൊ പൊറത്താ നിക്ക്ന്ന ന്ന്ട്ടും കേക്ക്ന്നില്ല
ചെൽപ്പം അയ് റേയ്ഞ്ചിന്റെ തേയ്ക്കത് എട്ക്ക്ട്ട് പോണില്ലെ സൗണ്ട് വന്നാണ്ട്
ആഹ്
ഊം റെയ്ഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കു
അ അ
അതാ തോണ്ട്
എന്താ ന്ന്ട്ട് ഫുഡ്ഡ്ണ്ടാക്കിയേ?
ചിക്കൻണ്ട് പിന്ന മുര്ങ്ങാക്കായി തേങ്ങരച്ച്ച്ചണ് കേബേജു പ്പേലിണ്ട് ചിക്കം പൊരിച്ച് പൊരിക്കാൻണ്ട് ബാക്കിക്കെയ്ഞ്
എങ്ങനേ?
ചിക്കം പൊരിക്കാൻണ്ട് ബാക്കിക്ക കറിണ്ട് ഉപ്പേരിണ്ട് തേങ്ങരച്ചേ മുരിങ്ങാക്കായി കറിയെച്ച്ക്കുണു ഇന്താവിൽത്തെ ചിക്കം കറിണ്ട്
അങ്ങനൊക്കെ
അവ്ടെ പിന്ന മക്കളൊക്കെ പിന്നെന്താ?
മക്കള് മൂന്നാളാണ് ഇൻക്ക് വല്ല്യോൻ ഇവടണ്ട് പത്താം ക്ലാസ്സയ്ഞ്ഞതാണ് രണ്ടാമത്തൊ സ്കൂള് പോയി
ആഹ് മോൾ പിന്നവിടണ്ട് മോള ചെറ്ത്?
ആഹ് മോള ചെറ്ത്
ഉം മോൻക്ക് കിട്ടീല്ലേ പത്തയ്ഞ്ഞ
ഇല്ല ഓലെ കിട്ടിട്ടില്ല കൊടുത്തക്കണ് ഇനി സപ്ലിമെന്റിലൊക്കെ ഒന്ന് കൊടുത്ത നോക്കണം
ഉം ഓനേത സബ്ജെക്ട് നോക്കണ
ഞങ്ങനെ പ്ലസ് വണിനെ
ആഹ് അയാല ഏതാ സബ്ജക്ട് ഇത് നോക്കണ അഹ് കമ്പ്യൂട്ടർ കൊമേഴ്സ നോക്കുന്നത് ആഹ് ആഹ്
ആഹ് ടമോട്ടർ കോമെഴ്‌സോ ഏഹ് ഏഹ് കൊമെഴ്‌സ് അതെങ്കിലുക്കെ വേറെ നോക്ക നോക്കണേ
ആഹ് ആഹ്തുടങ്ങിയ സപ്ലി കഴിഞ്ഞോ കൊടുക്കാള്ളെ
സപ്ലി പത്താംതിയാണ് പറയുന്നിട്ടത് അപ്പൊ പത്താംതി പോയി കഴിഞ്ഞാ അപേക്ഷ കൊടുക്കാശേ
ഉം അപ്പൊ മൂന്നെണ്ണം കഴിഞ്ഞുണ്ടാവൂല്ലേ.
ആഹ് അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞല്ലോ തേർഡും അല്ല ട്രയലും അലോട്ട്മെന്റും ഒക്കെ കഴിഞ്ഞു പിന്നെ. കമ്മുണിറ്റിയും കഴിഞ്ഞു.
ഏഹ് ആഹ്.
അപ്പൊ.
ഉം എവിടെ യെങ്കിലും കോമേഴ്സ് കിട്ടിയ നല്ലതാണ്.
ആഹ് ആഹ്.
വെറെന്തെങ്കിലും എന്താക്കണമെങ്കിൽ ബാക്കി നോക്കണെങ്കിൽ ഇനിയിപ്പം സപ്ലീയാണ് പ്രതീക്ഷ സപ്ലിം കുടെ കൊടുത്ത് നോക്കട്ടെ കൊടുത്തിട്ട്. ഉം എന്താ നോക്കണം സപ്ലീ ഒ ഒരു ഇത് തന്നെ ഉള്ളൂ.
ആഹ് സപ്ലീ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഉണ്ട് തോന്നുണ്.
ഏ ഉണ്ടോ അത് മൂന്നെണ്ണം ഉണ്ടാവു യ്ക്കാരം ല്ലേ
ആഹ് അല്ലെ ഫസ്റ്റും സെക്കൻഡും തന്നെ ഉള്ളു. അത് രണ്ടും കൊടുത്തതാ ആദ്യം ഫസ്റ്റ് കൊടുത്തിട്ട് പിന്നെ. അത് വരും തോന്നുന്നു അങ്ങനെ.
നിക്ക് അതിന്റെ അറിയില്ല അപ്പത്തേന് നേരം വൈകുലേ.
നേരം വൈകും ക്ലാസ് പതിനഞ്ചാംതീ തുടങ്ങും പറയുണുണ്ട്.
ആഹ് ആഹ് മറ്റേ പ്രൈവറ്റ് താങ്ങായിട്ടേ നമുക്ക്. പൈസേ കൊണ്ട് താങ്ങൂലാ ഉം പ്രൈവറ്റ് ഇപ്പ നല്ലോ വരുണ്ടോ ഇങ്ങനെ.
ഉം ഇപ്പോ നല്ല.
നല്ല പൈസ വരുന്നുണ്ട് ഏഹ്. അടുത്ത് സ്കൂള് ഉണ്ടോ പോവാനുള്ളേ?
എങ്ങനെ.
എല്ലാ ലോങ്ങ് ഒന്നും കിട്ടില്ലേനു.
ലോങ്ങൊക്കെ കൊടുത്ത്‌ നോക്കിന് ഏതിലും വന്നിട്ടില്ല എന്തേ ആവോ.
ഉം എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു.
പത്തൊമ്പത് അപേക്ഷ കൊടുത്ത്ക്ക് ണ്.
ഏഹ് പത്തൊന്ന് പേസ് പേസന്റേജ് എത്രയുണ്ട്.
എനിക്ക് കോട്ടയംആണ് കിട്ടിയ അയില് കിട്ടി നോക്കുമ്പോ നാല് കോഴ്സിലും കിട്ടീക്ക്ണ്. പക്ഷെ റാങ്കില്ല.
ആഹ്.
അവിടെ സ്കൂളില് സീറ്റ് കുറവാണ് അപ്പൊ നൂറ്റി അമ്പതിൽ വരുന്ന റാങ്കുകളെ വിളിച്ചി ട്ടുള്ളു അതിന് ശേഷമുള്ള റാങ്ക് വിളിച്ചിട്ടില്ല. അയി തന്നെ ആരെങ്കിലും വരാണ്ടൊക്കെ നിന്ന് ഇങ്ങനെ വേണ്ട പറയണ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേക്കൻസിക് വേ
ആഹ് ലാസ്റ്റ് വെച്ച് മാറണ ആൾക്കാരു ഉണ്ടാവുമല്ലോ വെറെ വെടെയും കിട്ട
ആഹ് ട്രാൻസ്ഫർ കൊടുത്തതും ചിലോര്. ആഹ് ആദ്യം കിട്ടിയോടെത്ത് തന്നെ മതി അങ്ങനെയൊക്കെ ഉള്ള കുട്ടി ഉണ്ടാവുമല്ലോ. അങ്ങനെക്കാവുമ്പോ എന്തെങ്കിലും ഉണ്ടാകുവേ. പിന്നെ അപ്പൊ പതിമൂന്നാം തീയതി തന്നെ ചെലപ്പോ കമ്മ്യൂണിറ്റിന്റെ ഒരു ട്രിയിൽ വരുന്നു ണ്ട് അപേക്ഷ കൊടുക്കുന്നത് അതില് ഒന്ന് കൊടുത്തു നോക്കാ ക്കാനാ പറഞ്ഞത് അന്വേഷിച്ചപ്പോ.
ഏഹ്.
എന്തായാലും ഞാനിതൊക്കെ ഒന്ന് നോക്കി വെക്കണേല്ലോ അല്ലാട്ടിപ്പം എന്തായി ഇല്ല. അങ്ങനെ.
ഉം ഓൻ പഠി
ഇയാള് ഹൗസ് വൈഫാ അല്ല എന്തേലും വർക്ക് ചെയ്യാൻ പോവണുണ്ടോ?
ഇല്ല വർക്ക് ചെയ്തിട്ടൊന്നും ഇല്ല ഇപ്പ ഇങ്ങനെ മോനെ അങ്കിലവാടൊക്കെ ചേർ ത്ത് നിന്നൊന്ന് സെറ്റ് ആയിട്ട് വേണം എന്തേലുംനോക്കാന് ഇല്ലെ നടക്കൂല്ലേ. പോയി വിട്ടൂ ലോന വായ്ത്താലെ എന്തേലു പോകാൻ താല്പര്യ ണ്ടോ? എന്തെങ്കിലും കോയ്സൊക്കെ നോക്കണം വിചാരിക്കുന്നുണ്ട്.
ആഹാ ആ അതന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുക്കും തോന്നുവല്ലോ എവിട് കെ പോകാന് എത്ര വരെ പഠിച്ചിട്ടുണ്ട്
ഞാന് പ്ലസ് ടു കംപ്ലീറ്റ് ആക്കി പിന്നെ പ പാരാമെഡിക്കല് കോഴ്സില്ലേ
ആഹ്
അത് കുറച്ച് പോയിരുന്നുു അ പിന്നെ കൊറോണന്റെ ടൈം ആയോണ്ട് ഓൺലൈൻ ക്ലാസ് ഫുള്ള് പ്രാക്ടിക്കലൊന്നും കിട്ടുന്നില്ല കൊറോ കല്യാണം ആ ടൈമിലു പിന്നെരു കല്യാണം എന്തൊക്കെ ഇപ്പ നിർ പ്രാക്ടിക്കല് കിട്ടാതെ വക്കിട്ട് കാരം പാരാമേ ഇതല്ലേ നഴ്സിങ്ങിന്റെറ ഇതക്കെല്ലേ അപ്പൊ പിന്നെ അവ് അവിടെ നിർത്തി പകുതിക്കെ വെച്ച് പിന്നെ കല്യാണായി പിന്നെ കു കുട്ടിയായി ഇഞ്ഞ വലുതാവട്ടെ ചരിച്ച് ഇപ്പതാ ഒന ഒന്ന് അങ്കലോടി പോയി ഇതൊന്ന് സെറ്റ്
ഇ ഇപ്പോ അതൊക്കെ ഒന്ന് ഇതായി കഴിയുമ്പോ രംഗത്തൊക്കെ ഇറങ്ങാൻ നല്ലത്
മക്കളൊരു വിധായി കഴിഞ്ഞ് ഞമ്മള അടുത്തന്ന് ഇവട് ഓർക്ക് ഓര്തായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴും കണ്ട ഒന്ന് ഇറങ്ങാൻ നല്ലത്
മറ്റേ ഊൽക്കും ഇടങേറല്ലേ ഓരമ്മക്ക്
ആ മറ്റേ മ്മള് മക്കൾ അവിടെ നിർത്തി പോകുമ്പോ അതിന്റെ ഒരു ടങ്ങ ആ കുട്ടിൾക് ഉണ്ടാകും നോക്കുന്നവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട്
കുറചീസൊക്കെ വീണ്ട പിനെ പെരും കുറുമ്പ പേര് ഏൽപ്പിച്ചച്ച് പോകാനെ പിന്നെ വല്ലായിടത്തും ഏൽപ്പിക്കല ഇല്ല നമ്മൾ തന്നെ കഴിയുന്നതും നമുക്ക് അത്യാവശ്യംണ്ടെങ്ക മാത്രം ഏൽപ്പിക്കാന്നല്ലാതെ അപ്പ അങ്ങനെ പിന്നെ പോവാന്നേനി
ആഹ്
പി സെറ്റായി വര്ണ്ട്
ഞാനോ അങ്ങ്തന്നെ പിന്നെ ഓള് നഴ്സറിൽ സ്കൂളിലൊക്കെ ആക്കിട്ട് എന്തങ്കിലുക്കെ ഒന്ന് പഠിക്കാൻ പോണം എന്നിട്ടൊക്കെ എന്തെങ്കിലൊക്കെ ചെയ്യണം
ഉം
ഇങ്ങനെ ഇപ്പൊ വര് രണ്ടാളുണ്ടായിപ്പ അങ്ങനെ അയ്ക്കൊന്നും അങ്ങനെ നിന്നിട്ടില്ലേനു
ഉം അ ഒന്ന് കഴിഞ്ഞ അടുത്ത് വേറെന്തെങ്കിലും ഇണ്ടാവും ഒക്കെ നോക്കിട്ടും കാര്യല്ല അല്ല ഒന്ന് കയ്യട്ടെ കേരിക്കുമ്പോത്തിനെ അപ്പൊ വേറെ എന്തെങ്കിലും ഇതായിട്ട് നിക്കും ഇങ്ങള് വേറെന്തേങ്കിലും നോക്കീനോ കോഴസ് എന്തെങ്കലും
ഞാന് വീട്ടിൽന്നിട്ട് ഇങ്ങനെ കൊറെേ നോക്കീണ് ഓൺലൈൻ പരമായി ബിസിനസുകളൊക്കെ ഇങ്ങനെ നോക്കിനു പിന്നെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായ സമയത്ത് ഓന കുറച്ചായപ്പോ ഒന്ന് ജോലി ക്കൊക്കൊ പോയിരുന്നു അക്ഷയവർക്കൊക്കെ പഠിക്കാനൊക്കെ പോയി
ഏ ചേർ എവിടെങ്കിലും ചേർന്നീനോ കേറീനോ
പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ഫിനാൻസിന്റെ കടെ കേറിയിരുന്നു
ഉം
ജോലി അപ്പൊ ഏഴായിരം രൂപ സാലറി ണ്ടായിരുന്നു ആതില്ങ്ങനെ പോയി രാ രാവിലെ ഈ
തല വേദന തല ഏ ആ ആ
അങ്ങനെ അ എന്തില്ലാതായി ഒരു പല്ല് പറിക്കേലൊക്കെണ്ടായിനു പല്ല് പറച്ച് സ്റ്റിച്ച് ഇടലൊക്കെണ്ടായി അങ്ങനെ പിന്നിൻക്കാ ജോലിക്ക് പോകാൻ കഴിയാണ്ടായി
അപ്പൊ ലീവ് ട്
കഷ്ടിച്ചൊരു രണ്ടാഴ്ച മൂന്നാഴ്ച പോയിട്ടോള്ളൂ അപ്പത്തിന് ൻക്ക് ഏ സി നമ്മക്ക് പറ്റുന്നില്ല ഞാൻ അത് ശീ ശീലായി വരുമ്പത്തിന് നമക്ക് ഇങ്ങനെ നീരറങ്ങീട്ടൊക്കെയിട്ടേ ആഹ് ആ ഹാ അങ്ങനെയായി പിന്നെ പോയില പിന്നെ അത് കഴിഞ് കുറേ കഴിഞ്ഞപ്പോ മോള പ്രഗ്നന്റ് ആയി പിന്നെപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ് ഇപ്പൊ ഇങ്ങനെ വീട്ടിലി ക്കെന്നെ ഇഞ്ഞ് ഓളൊന്ന് ഇതായിട്ടെ ഇഞ്ഞീ പറഞ്ഞമാതിരിതന്നെ കമ്പ്യൂ ട്ടർ കോഴ്സിന്നെ ഒന്നും കൂടി മുഴുവനാക്കി പഠിച്ചിട്ട് എവിടക്കെങ്കിലും ഒക്കെ ഒന്ന് എറങ്ങാച്ച് ന്നത്
ഉം അല്ലേ ഓൺലൈനാ ആയിട്ടുള്ള ക്ലാസ്സുണ്ടല്ലോ ഒരു സ്റ്റിച്ചിങ് അങ്ങനത്തൊക്കെ മ് ഓൺലൈനൊക്കെ കാണക്കന്നെ അയ്ലേറെ ല്ലെ പോയി പഠിച്ച ന്നാ പിന്നെ എന്തെങ്കി ലൊക്കെ തലീക്കേ അത് ഫീസാ റ്ഞ്ഞാണ്ട് നമ്മള് പുറപ്പട്ട് പോകും